ഹലോ കേക്കാവോ ആ കൊറച്ച് സൗണ്ട് കൊറവാന്ന് തോന്ന്ട്ടോ.
അതെയോ?
ആ ആ ഇപ്പം നന്നായിട്ട് കേക്കാം ഇപ്പോ.
ആ ആ ആ
പിന്നെ എന്തൊക്കെയുണ്ട് വേറെ കൃഷികളൊക്കെ?
വേറെ കൃഷികൾന്ന് പറഞ്ഞാ ആ പിന്നെ ഈ പ്ലാൻ ചാ പ്ലാവില് എപ്പഴും തന്നെ ഒന്ന് സീസൺ തീരുമ്പോ അടുത്ത ചക്ക ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഉണ്ട്.
ആഹ്. അത് വാങ്ങിച്ച വെച്ചെ ആന്നോ?
ചെയ്യാൻ രണ്ടെണ്ണം അങ്ങനെയുണ്ട്.
ആഹ് അപ്പോ അതിനാത്ത് എത്ര ചക്ക പിടിക്കും ഒരു സീസൺ ഒക്കെ ആവുമ്പോ? ശരിക്കും.
ആഹ് ഞ ഒത്തിരി മുഴുപ്പില്ലാന്നുള്ള ചെറിയ ചെറിയ ചക്കയ നല്ല അത് നല്ല ടേസ്റ്റ് നല്ല മധുരവും ഉണ്ട്.
ആഹ് വേവിക്കൻ നമുക്ക് ഒരു ഒരു നേരത്തേക്ക് വേവിക്കാൻ ഒക്കെ കിട്ടൂല്ലയോ?
ഉപയോഗിക്കാണ്ട്.
ആ ഞാന് ഇവിടെ ഒരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അത് കൊറച്ച് കിളി ച്ചെ ഇങ്ങനെ പൊക്കത്തി വന്ന് നീൽപ്പുണ്ട് അവ പിടിക്കുന്നെങ്കി പിടിക്കട്ടെ പിന്നെ ഒരു തെങ്ങ് വാങ്ങിച്ചായിരു ന്ന
തെങ്ങ് വാങ്ങീട്ട് തെങ്ങ് വാങ്ങിട്ട് ഇവിടെ നമുക്ക് ആവണില്ല തെങ്ങ് കായ് കേട്ടില്ല തെ ങ്ങ് വാങ്ങീട്ടിപ്പൊ അഞ്ചെട്ടു കൊല്ലവാ യി പക്ഷ ചുമ്മാ അങ്ങനെ നമ്മള് ബഡ് മേടിച്ച വെച്ച് പക്ഷെ ആയിട്ടില്ല
അല്ല അതിനെന്തെങ്കിലും വളോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാഞ്ഞ തെ തെയ്യുവേ പറയുന്നേകാലും ഓ
വിത്തൊക്കെ ഇട് കൊടുക്കുന്നു ഇട്ട് കൊടുക്കുമ്പ കണ്ട പിന്നെ അത് നിക്കുന്നോണ്ടായിരിക്കും അങ്ങനെ ഇല്ല ണ്ടാവാത്തെ ചിലപ്പ വെള്ളത്തിന്റെ ഇതോണ്ടായിരിക്കും ച്ചും തോന്നുണു
ആ ഇവിടെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ച്ച്ചിട്ടുണ്ട് അതങ്ങോട്ട് പിടിച്ച് വരുന്നതേ ഒള്ളു പിന്നെ ആ വഴതന ഒണ്ടിവിടെ വഴതനം ഈ വ നമ്മടെ പച്ച കളറിന്റെ നീളം ഉള്ളത്
ആ ഇവിടെ ഒണ്ട് പച്ചക്കളറുള്ള
ഇതെന്താ വെൽ ങ്ങനെയോ കറങ്ങിക്കോക്കോ അതോ എന്തോ ചെയ്യോ
അത് മഴയ്യെണീന് ങ്ങനെ ചെർത്ത് തുരുതുരാന്നരീഞ്ഞിട്ട് അത് തേങ്ങേമൊളും ഒതുക്കി ഇടും ഉതുരുതുരാന്നരിഞ്ഞ് പിഴിഞ്ഞെടുക്കും ഉപ്പില് ഉപ് ത്തില് പിഴിഞ്ഞെടുക്കും നന്നായിട്ട്
കാള അരിഞ്ഞട്ട് ഓ വെള്ളത്തിലിട്ടിട്ട്
വൗ ആ ഉപ്പളത്തിലിട്ട് പിഴിഞ് കഴിക്കുമ്പോ നല്ല കറ പോകു അയിന്റെ കറ പോയിക്കഴിഞ്ഞ കടുകം പൊട്ട് ച്ച് സബോളെ എരിഞ്ഞിട്ട് അതിന്റെകത്ത്് വൈുന കയിട്ട് മൂടി വെച്ചിട്ട് തേങ്ങീമൊളക്കൂത് ക്കിടും അല്ല ചെലപ്പോ ചെരണ്ടി കുട്ടള്ളൂട്ടോ
ആ തേങ്ങയും മുളക്പൊടിയൂടിടും അല്ലയോ
മൊളക് പൊടി ഇടൂല പച്ച മുളക ഇടുന്നദ്
ആ ആ ആ ആ ആ ആ അപ്പൊ ഞങ്ങ അങ്ങനെ ചെയ്യാറില്ല ഞാന ഇവിടെ കൂടുതല ഫ്രൈ ആക്ക ചെയ്യുന്നതേ ത് റൗണ്ടിന അരിഞ്ഞിട്ട് അതിനകത്ത് മസാലയൊക്കെ പരട്ടി ആ
ഞാ വയറ്റ എടുപ്പിച്ചു
ആ ആ് അമ്മ ഞൻ യൂട്യൂബിൽ കന്നിട്ടുണ്ട് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ട്
ആഅത് അത് ഫ്രൈ ആക്കി ഇതിനകത്ത് മസാല വരട്ടിട്ട് എണ്ണ ഒടിച്ചിട്ട് അതിനതിനകത്ത് ഇങ്ങനെ അടുക്കി വെക്കും കേക്കാൻ പറ്റുന്നുണ്ടോ ഹലോ ആ അന്നേരം അതിങ്ങനെ അടുക്ക്ി വെച്ചിട്ട് അത് അടുക്കി വെച്ചിട്ട അതിനകത്ത് എന്താ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാം കുറച്ചു നേരം ഇത് തീ കൊടുക്കുന്ന സമയത്ത് എന്തോ ഹലോ
ശബ്ദം കേറയും കേക്കുന്നുണ്ട് പറഞ്ഞ അവിടന്നെ ഹലോ
ഹലോ കേക്കാവോ
ആ
ഹലോ ആ അന്നേരം അതിങ്ങനെ ഇക്കി വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കും ക്കും എന്നിട്ട് കുറച്ചുനേരം ഇതു കഴിഞ്ഞിട്ട് തിരിച്ചിടും തിരിച്ചിടുമ്പം ആ ഇല്ലല്ല ഒന്നൂടെ ത്തിരിക്കും അപ്പൊ ചോറിന്റെ കൂടെ പെരട്ടിയൊക്കെ തിന്ന നല്ല ടെസ്റ്റാ
ഒരു പ്രാശ് ശങ്ങനെ ഉണ്ടാക്കിട്ടുണ്ട് ആഹ് പിന്നെ ആഹ്.
ആഹ് പക്ഷെ നല്ലയാട്ടോ ആ കോവയ്ക്ക അതുപോലെ ചെയ്താ നല്ലയാ.
മിനിയം ആഹ്.
ആഹ് ശെരി. ക്ക് മീനുണ്ടോ?
ക്ക ചെയ്യ. രണ്ടു കോവയ്ക്കയും മറ്റ് അലിഗേറ്ററന്നു പറഞ്ഞ മീനും. അലിഗേറ്റർ മുഴുത്തത് ആയി.
ആ വിയ്ക്കുന്നുണ്ടോ പൊറത്ത്?
ആ അലിഗേറ്റർ വിയ്ക്കണോന്ന് പറഞ്ഞാ പിള്ളേര് ഇരി ക്കണത്
ആന്നോ ഒത്തിരി കൊറെയൊണ്ടോ?
ആ ആ അലിഗേറ്റർ ഒരെണ്ണം ഒണ്ട് നല്ല മുഴുത്ത സാധനം അത് വണ്ടി പോയ ശബ്ദം കേക്കാ
ആ അന്നേരം വിയ്ക്കണം അതൊരു ആന്നല്ലേ കറിവെക്ക് ക്കോ അവിടെ വീട്ടി കറി വെക്കു‌വോ?
വീട്ടില് നമ്മള് ഈ മറ്റേ സിലോപ്പിയൊക്കെ കറി പൊരിക്കും
പൊരിക്കാൻ ഇവിടെ വരാല് വരാല് എന്ന് പറയുന്ന മീന് ഒണ്ടല്ലോ?
ആ ആ
അതിവിടെ ആ ആന്നോ ആ ഇവിടെ അത് ഞങ്ങടെ ആ കൊച്ഛച്ചൻ ഈ മഴയൊക്കേ പെയ്ത സമയത്ത് തോട്ടി പോയി ചെറിയ മീനെയൊക്കെ പിടിച്ചോണ്ട് വരും അതിൻ്റെ കൂട്ടത്തി വരാല് ആഹ് കരട്ടി അങ്ങനൊക്കെയിള്ള മീൻ കാണും ഞങ്ങള് ഇവിട കൂടുതലും അത് കറി വെക്ക് ആഹ് എന്താ മൊളക് കറി വയ്ക്കാനിഷ്ടാ പിന്നെ എനിക്ക് മുള്ളായത് കൊണ്ടേ കറി വച്ചാ പുള്ളാർക്കൊക്കെ കൊട്
പൊരിച്ചാല് പൊരിച്ചാല് കൊള്ളാ അത്
ആ പിന്നെ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഏ വറുത്ത് കഴിക്ക് ക്കാം ആ പിന്നെ പിന്നെ പൊടി മീനൊക്കെ ആന്നെങ്കി തോരൻ വച്ച് കഴിക്കും ഇവിടെ കുരുമുളക് ഒക്കെ തോനെ ഇട്ടിട്ട്.
അതെല്ലേ
ആ അപ്പൊ നല്ല ടേസ്റ്റാ കഴിക്കാന്.
അഖിലേട്ടന് ഞങ്ങള് മേടിച്ചത് ആയിരം രൂപക്കാ പ ത്ത് പന്ത്രണ്ടായിരംരൂപ കിട്ടൂന്നാ പറയുന്നെ. കൊണ്ട് കൊടുത്താലത് അത്രയും മുഴുത്തയായിട്ടെണ്ട് ഈ ആൾക്കാരീ നമ്മള് ഈ ഹോട്ടലിലൊക്കെ നമ്മള് അക്വേറിയത്തി കാണൂല്ലേ അവരുടെ ഇടുത്ത മീൻ ആ അതുപോലത്തെ മീനാവണയാ
കറിവെക്കുന്നെയാന്നൊ?
കറി വെക്കാനൊക്കെ മുതലട ശെയ്പാ
അതെന്താ കറി വെക്കുന്ന മീനല്ലയോ
കറി വെക്കണക്കിയാ പക്ഷെ മുതലയുടെ ഷേയ്പാ അയ്ന് മൂന്ന് മുഖം ഒക്കെ നീളത്തില് ചീനിൻ്റെ പോലെയിരിക്കും
അപ്പൊ ഇതിന് എങ്ങനെ ഫുഡ് ഒക്കെ കൊടു ക്കുന്ന എന്തുവാ
നമ്മള് വീട്ടിൽ മേടിക്കണ മീ മീനിൻ്റെ ചെറിയ പീസ് കൊടുത്താ മതി അല്ലേ ഇറച്ചിയുടെ ബീഫ് ഒക്കെ ആ ചെറിയ പീസ് കൊടുത്താ ആഹ് ഒര ഒരീസം രണ്ടോ നിന്നോളും അങ്ങനെ
അപ്പൊ ഈ വെ വെള്ളൊക്കെ മാറ്റി വെക്കെ എ എത്ര ദിവസം കൂടിയ വെള്ളമൊക്കെ മാ റ്റ്ന്നെ
വെള്ള നക്കെ ഒരു മൂന്ന് നാലൂസം കഴിയുമ്പം മാറ്റി മാറ്റി കൊടുക്കും
ആഹാ
അപ്പൊ മക്കളുമാരത് നല്ലപോലെ ശ്രദ്ധിക്കുന്ന കൊണ്ട് അതിനെ നോക്കാൻ പറ്റു ആ ഏത് സാനായാലും നമ്മള് നല്ലപോലെ ശ്രദ്ധിക്കുന്ന പോല ഇരിക്കും
ആ അ എപ്പഴും തന്നെ നോക്കും എല്ലാവർക്കും ഇഷ്ടവാ വരുന്ന വരുന്നവർക്കൊക്കെ കാണാൻ ഇഷ്ടവാ ഒരു ട്ടാങ്കിലാ ഇട്ടെ ക്ക്ണയ്നെ അ നക്കോറിയത്തിലല്ല ഞങ്ങള് ഇട്ടേക്കണ
ആ ടാങ്കില് വള വളർത്താൻ പറ്റോ ക്യോറിയത്തി പറ്റത്തില്ലല്ലോ ഇത് വലു തല്ലിയോ
അയ്‌നെ വലുതാക്കിയാ മതി നമ്മള് ഹോ വിക്കുവാണെങ്കി ഹോട്ടലുകാർ മേടിച്ചാ നമുക്കത് പന്ത്രണ്ട് പതിനഞ്ച് രൂപ ഒക്കെ കിട്ടുംന്ന് പറഞ്ഞു പിള്ളേർ പറഞ്ഞു ആഹ് നല്ല വില കൂടിയ മീനാണ് ന്ന പറയുന്നത്
ആഹ് ചിലർ ഈ ഇത്ണ്ടല്ലോ ഫ്രിഡ്ജ് ഫ്രിഡ്ജിന്റെ ടാങ്ക് ഉണ്ടല്ലോ
ആ
അതിനകത്ത് വളർത്ത്ന്നത് ഞാൻ കണ്ട്ട്ടുണ്ട് ഒരുപാട് ‌മീനെ ക്കെ നല്ലപോലെ ഇവിടെ ന്റെ മോനു ഉണ്ടായിരുന്നു പരിവാടി അത് പഷേ ഈ ചുമ്മാ ഈ വളർത്തു മീനുണ്ടല്ലോ ഗപ്പി
ആഹ് ആഹ് വെപ്പിൽ ഞമ്മള് താമരക്കൊളം പോൽത്തെ കുളത്തിന്റാത്ത് ന്നെ മുമ്പില് ഇട്ടവെച്ചിട്ടുട്ണ്ട്
ആന്നോ ആ അത് വെള്ളവൊക്കെ ഇങ്ങള് എങ്ങനെയാ നാല് ദിവസം കൂടുമ്പോ മാറ്റുവോ?
പ്പിടെ ഒന്നും മാറ്റൂല്ല ഗപ്പീടെ അങ്ങനെ അത്പോലെ തന്നെ കെടക്കുവാണ്. ഗപ്പിക്കാത്ത് കൂത്താടി ഗപ്പി തിന്നുവല്ലോ ഗപ്പി ഗപ്പിടെ ആഹാരം തന്നെ പൊ തടിയാ
ഞാ ഒരു കാര്യാ ചോയ്ച്ചോട്ടെ ഈ ഗപ്പി നമ്മള് ഗപ്പി കുഞ്ഞുങ്ങള ഇമ്മ മാറ്റണോ ഇതിനെ ന്തുന്ന
തന്നെ തന്നെ വളർന്നോളും എല്ലാ നറഞ്ഞു നറഞ്ഞു ക്കെ അങ്ങനെ ഗപ്പിടെ കുഞ്ഞുങ്ങള്
ആഹാ
നല്ല രസോരിക്കും മാ എപ്പഴും ഇതൊക്കെ കണ്ടാ മതിയല്ലോ മനസ്സിനൊരു സന്തോഷം കി മീനൊക്കെ ആയാലേ
വീടുകളൊക്കെ നന്നായിട്ട് അയിന്റെടെ ക്കൂടെണ് ഈ താമര ക്കുളംരിക്കണേ
ആഹ് ഇവിടെ ചെടിയൊക്കെ കൊറച്ച് ഉണ്ട് പക്ഷെ അതെല്ലാം ഒരു ഉ ഈ ഇലച്ചെടികളുഒക്കെ കുറെ മാറ്റിയിട്ടിരു നല്ല പൂക്കൾ പിടിക്കുന്നെ കൊണ്ട് വെക്കണം എന്നൊരാഗ്രഹമുണ്ട
ആഹ് എലചെടി വലിയ നമക്ക് അഒരു പാട്അതിനത്ത് ഇലചെടി താല്പര്യം പോകും പൂക്കളാണ് നല്ല പൂ
ആ സത്യം ആ പൂക്കൾ ഒരു പൂ പിടിച്ച് കണ്ട് കഴിഞ്ഞ നമുക്ക് മനസ്സിന് എന്തൊരു സന്തോഷ ഇനി എനിക്ക് മായി ക്കണം ന്നു ഞാൻ കരുതിയിരിക്കുവാ എവിടെങ്കിലും പോവുന്ന സമയത്തു കൊർച്ച് പൂ പിടിയ്ക്കുന്ന ചെടികള്
ആ അപ്പത് ചൊമ്ന്ന പൂവ് വിരിഞ്ഞ് നിക്കുമ്പം ബോഗംവില്ല ബോഗൻവില്ലേ
ടവാ നമ്മളത് കിളിച്ചു വരണം ഭയങ്കര താമസമെടുക്കും ഇല്ലിയോ
അത്ര താമസൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളത് നട്ട് ഒത്തിരി പൂ വിരിഞ്ഞ്
ആാ വാങ്ങിച്ചയാന്നോ കായി ബഡ്ഡു ചെയ്തതിൽ ചെറുതോ
ഒത്തിരി പൂ വിരിഞ്ഞു നിക്കാണ്
അയ് ഇവിടെ ഇവിടെ ഞാനേ ഒരു കമ്പു കൊണ്ടു വച്ചതെ കിളിച്ചു മേളോട്ട് വരുന്നുണ്ട് അതു പക്ഷെ ചെറിയ തെ ആ വല്യസൈസാവുന്നതാണ് വല്യ
നെലത്ത് വെച്ച്ങ്ങാണ്ട് വലുതാ നമ്മളരൊരു ഇച്ചിരി ഒരു പരുവവുമ്പോൾ വെട്ടി വെട്ടി നിർത്തിയേക്കണം അപ്പം അടുത്ത വെയിലാവും അടുത്ത ടുത്ത പ്രാവശ്യത്തെ വെയിലവുമ്പ് ഇഷ്ടം മാതിരി പൂ വിരിയും ഒത്തിരി പൊക്കി വിടരുത് നമ്മളെ വെട്ടി വെട്ടി കൊടുക്കണം അപ്പളാണ് അത് പടർന്നിങ്ങനെ ചെറുതായിട്ട് നിക്ക്‌ണത്
ചെറുപത്തിലെ ഇതിനാത്തു പൂ പിടിക്കോ ഞാൻ നമ്മളിപ് ഇപ്പ ഈ റോഡേകൂടൊക്കെ പോകുമ്പം കാണുവല്ലോ പോഉമ്പം ഈ ചെടിയിങ്ങനെ വലുതായിട്ട് ഇതായിട്ട് പിടിച് കെടക് നെല്ല് നമ്മളെ കാണ്ന്നെ അപ്പം അതുകൊണ്ടാ ഞാൻ ചോയ്ച്ച് ചെറുപ്പത്തിലേ പിടിയ്
വെട്ടി ഒതുക്കൊ വെട്ടി ഒതുക്കി ഇടുമ്പം അത പൂവാകും ളുത്തിരി ആല സമ്മയ് നൽ തണ്ടിത് വര പോവാ ന്നുവച്ചാ തുമ്പ്ന് തുമ്പത്തല്ല പൂവ്ണ്ടാകു ന്നെ ഇടയ്ക്കൂടെല്ലാം പൂണ്ടാവും ഇയിന്റെ
ആ ഇതു ശരിയ്ക്കും അതിന്റെ ഇലയാന്നാ പറയുന്നത് ഈ പൂവായിട്ട് ട്ടിയാ വരുന്നത് ന്നിച്ചാ ഇലേടെ കൂട്ടിരിയ്ക്കുവല്ലേ അതെ
അതു നൽ വിത്ത് വാങ്ങാനും കുറെ നാളായിക്ക്ണ് ചൊമ ന്ന ആ റോസ് കളറാണെങ്കിലൊക്കെ കൊറെ കളറുണ്ടല്ലോ
ആ ശരി എന്നാലേ
ആയിക്കോട്ടെ